ഓഹ്
എന്തൊക്കെണ്ട് വിശേഷം?
എന്താ സുഖം തന്നെ, അവടെ എല്ലാർക്കും സുഖല്ലേ
ഇവിടെ എല്ലാർക്കും സുഗാണ്
എന്ത് ഒര് വിവരം ഇല്ലാലോ
ആഹ് എന്താ, ഇബടെക്കെ ഇണ്ട് ഇങ്ങനെ ആയിട്ട്
ആഹ് അല്ല ഞാൻ വുള്ചതയെ
ആഹ്
ഇജ് ഇന്നാൾ എന്താ ഒര് വണ്ടി ഇട്തീർന്നന്റെ സ്റ്റാറ്റസ് വെച്ചിര്ന്നു അപ്പൊ അയ്നെ കുറച് ചോയ്ക്കനെ ചാനെർന്നു ഞാൻ ഒര് വണ്ടി ഇടക്കണമ് കര്തീട്ട് ആണ്
ആഹ് ഓക്കെ
ന്ക്കൊ പറഞ്ഞ്,
ആഹ് പറഞ്ഞേര, ഞാൻ അത് പോർച്ച് എഹ്, ആ കാർന്റെ ഡീറ്റെയിൽസ് അത് നമ്മക്ക് പത്, ഒര് സ്റ്റാൻഡേർഡ് ലുക്ക്‌ തരും പിന്നെ അയ്ക്ക് അത്യാവശ്യതിന് മൈലേജ് ഇണ്ട്. പിന്നെ നമ്മള്ക്ക് സ്റ്റാൻഡേർഡ് നമ്മള് കണ്ട തന്നെ ഒര് വെല്യ കാർ ആണല്ലോ അത് വെല്യത പറഞ്ഞ പൈസക്കും വൽതാണ് ലുക്ക്‌ലും വെൽതാണ് അങ്ങനെ ആണല്ലോ അപ്പൊ അങ്ങനെ ഇടത്തതാന് ഞാന്, അയ്‌ന് അത്യാവശ്യത്തിനു മൈലേജ്ണ്ട്, പിന്നെ അയിന്റെ എഹ് ഓരോരോ പാർട്ട്‌ പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനൊന്നു മോഡൽ ആണ് ഇട്തത് എഹ് ലുക്ക്‌ എനക് ഇഷ്ട്ടായി അതോണ്ടാണ് ഞാൻ എട്ത്തത്
അതെലെ ഞാൻ നിന്റെ ഈ ഇൻസ്റ്റീലൊക്കെ നോകുമ്പേ എപ്പോളും നീ എന്താ ഈ വണ്ടിക്കൊക്കെ ലൈക്‌ അടിക്കണേ കാണാം അപ്പൊ അനക് ആണല്ലോ കൂടുതൽ അറിയാ ഇച്ച് ഇതിനെപറ്റി ഒന്നും അറീല അപ്പൊ അങ്ങനെ ചോയ്ച്താണ്
ആന്ന
പിന്നെ
ആ ഞാൻ സെരിക്കും ആ വണ്ടി ഇടക്കണമ് അല്ല കര്തിയത്
ആഹ് ഏത് വണ്ടിക്ക ആഗ്രഹം അന്ക്ക്
ഇന്ക്ക് മറ്റേ പയേ മോഡൽ ഹോണ്ട ഇണ്ടായിന്നു, ഹോണ്ട സിറ്റിന്ന് പറയും ആ വണ്ടി ഇട്ക്കണർന്നു എൻക്ക് ആഗ്രഹം പക്ഷെ പിന്നെ ഇങ്ങനെ പേരക്കാരോടൊക്കെ ചോയ്ച്ചപ്പോ എല്ലരും പറഞ്ഞു ഇത് ഇട്ത്തമതിന്ന് പറഞ്ഞു അതോട്ട ഞാന് ഇത് ഇട്ത്തെ
അതെ ഇന്ക്കി ഈ വണ്ടിനെ കുറച് എബിസിഡി പോലും അറീല, അപ്പൊ ഈ എന്താ വണ്ടിക്കൊക്കെ എത്രവും ഏകദേശം ഒര് റേറ്റ് ഒക്കെ
ഏകദേശം ഫസ്റ്റ് ഒക്കെ ഇട്കാണെങ്കി ഒര് ഞാനിപ്പോ പറഞ്ഞ വണ്ടിക്കൊരു മുപ്പത്, നൽപ്പത് ലക്ഷം വരും
അതെലെ അപ്പൊ റേറ്റ് ഒക്കേണ്ട് അത്യാവശ്യ ചെലെപ്പം എന്താന്ന് വച്ച ഞങ്ങക്ക് ഒരു കല്യാണം വര്ന്ണ്ട് അപ്പൊ ഫാമിലിയില് വല്ല്യ കല്യാണാണ് അപ്പൊ ഞങ്ങക്കും ഒരു ചെറിയ വണ്ടി എടുക്കണം പിന്നെ ഈ കല്യാണം ചോയ്ച്ചോൽക്ക് ഓല്കൊരു ഏഹ് ഈ ബ്രയ്ഡ് വണ്ടിക്ക് നല്ലൊരു വണ്ടി വാങ്ങാനാ വരുന്നെ
ആഹ്
അപ്പൊ എന്താ പിന്നെ എല്ലാ വ ഏഹ്?
എല്ലാ വണ്ടിക്കും
എല്ലാ വണ്ടിക്കും എന്താ ഒരിത്ണ്ട് ഏതായാലും ഇപ്പോ കല്യാണപ്പൊ ഇങ്ങളെയും വിളിച്ചു അപ്പൊ ഇങ്ങക്ക് ഇങ്ങളെ വണ്ടിയക്കെ ഇണ്ടാവും പക്ഷെ ഇന്നായാലും എന്നയാലും വാണല്ലോ ഒരു വണ്ടി ഒരു വലിയ വണ്ടി ഇണ്ടെകി ഇപ്പൊ നമ്മള് ഫാമിലി ടൂറൊക്കെ പോകുമ്പോ എന്തായാലും അത്യാവിശ്യാണ് വണ്ടി
ഉം ആഹ് ആഹ് ശരിയന്നെയാണ് കാരണം ഏഹ് എല്ലാർക്കും പോകണല്ലോ ഫാമിലി ആയിട്ട് ടൂറ് പോവാണെങ്കിലും ചെറുക്കന്റെ ഒപ്പം ഇങ്ങനെ പോവാണെങ്കിലോ അങ്ങനെക്കെ ആണേലും നമുക്ക് സ്വന്തായിട്ടൊരു വണ്ടി വേണല്ലോ?
അതെ അത് നിങ്ങള് പറഞ്ഞത് ശരിയാണ് എന്താന്ന് വെച്ചാല് എന്താ ഞങ്ങളും ഇതേമാതിരി ഞങ്ങക്ക് എന്താ ആദ്യൊക്കെ ഞൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞ ങ്ങക്കൊരു ഓട്രഷയാ ഇണ്ടായിരുന്നത് ഓട്ടറിഷ എന്ന് വെച്ചാ അത്രയ്ക്കും ഞങ്ങക്ക് പണ്ടൊക്കെ പിന്നെ ഓട്ട്റിക്ഷ അങ്ങനത്തക്കെ ആണല്ലോ നമ്മള് ഇപ്പത്തെ വണ്ടികളൊന്നും അപ്പ എറങ്ങിയിട്ടില്ല അപ്പൊ ഈ ഓട്ടറക്ഷന്റെ ഇള്ളെ കാലം ഞങ്ങള് രാത്രി പോകും എവിട്ക്കേലും പോകും അപ്പൊ ഓട്ടോറക്ഷ കേട് വന്നു അപ്പൊ ഞങ്ങള് നല്ലൊരു വണ്ടിയന്നെ എടു കരുതിയിട്ടാണ് ഈ ടൂറൊക്കെ പോകുമ്പോ അല്ലെങ്കി നമ്മള് വാടകക്ക് വണ്ടി വിളിക്കണം ഇഞ്ഞ്പ്പൊ നമുക്ക് ചെറിയൊരു ഫാമിലി പരിപാടി ഇണ്ടെങ്കിലും എന്താ നമുക്ക് പോവുമ്പോ ഒരു അഞ്ചു പത്താൾക്ക് പോവുമ്പോ ഈ വണ്ടിയൊക്കെ എടുത്താലേ നല്ലൊരു ഇതാണല്ലോ നിങ്ങൾക്കിത് എന്തേലും പരിപാടിക്ക് എടുത്താണോ വണ്ടി?
ഞങ്ങള് പരിപാടിക്കും ആഹ് പിന്നെ അങ്ങനെ പരിപാടിക്കുവായിട്ടും ആഹ് പിന്നെങ്ങനെ ഈ നാട്ടി കൂടി ഞാൻ ഞങ്ങക്ക് ആകെ ഒരു സ്കൂട്ടിയാണ് ഇണ്ടായിര്ന്നത് അപ്പൊ പിന്നെ ഏഹ് നമുക്ക് നാല് ഏഹ് ഫ്രണ്ട്സും ഏഹേ കുടുംബക്കാരൊക്കെ പോണെങ്കി പിന്നെ കാ റുകളില്ല പിന്നെ മറ്റുള്ളവരെ എട്ത്ത്ണ്ട് നമ്മള് ഞങ്ങളെ പെരക്കാര് പോവാണെങ്കിൽ വണ്ടിയില്ലല്ലോ സ്കൂട്ടി ഒള്ളല്ലോ അപ്പ ഞങ്ങള് ബസ്സിനാണ് പോവല് അപ്പൊ അതും കരുതിയിട്ട് ഇടുത്തു പിന്നെ ഇന്റെ ഉമ്മാടെ കാലത്ത് അന്ന് അംബാസിണ്ടർ അങ്ങനെക്കെ ഇല്ലെ വണ്ടികളാണല്ലോ അന്നത്തെ വണ്ടി അതാണ് ഏറ്റവും മോഡല് അങ്ങനെ അംബാസിഡർ പർഞ്ഞ ഇപ്പോളും ഒരു വിന്റേജ് കാറ് എന്ന് പറയും വിന്റേജ് പറഞ്ഞാല് നമ്മക്ക് പഴയ വണ്ടി മോഡിഫൈ ചെയ്ത് എടുക്കുന്നതിനാണ് വിന്റേജ് പറയ വിന്റേജ് ചെയ്ത് ഏഹ് മോഡിഫൈ ചെയ്ത വണ്ടി അങ്ങനെ പോലീസാരൊന്നും കാണാൻ പറ്റൂലാ ഇപ്പൊ അംബാസിഡർ ഒക്കെ കണ്ട്ന്ന് കരുതിക്കോ ഏഹ് അംബാസിഡർ കണ്ടാല് പ്രശ്നാ നാവും കാരണം അത് അക്കാലത്ത് ഇണ്ടാവിട്ട് ഈ കാലത്താവുമ്പോ കണ്ടാല് ഓടൂല അപ്പൊ പോലീസുമാർക്ക് മനസ്സിലാകും അത് മോഡിഫൈ ചെയ്തതാണെന്ന് അങ്ങനെ മനസ്സിലായ പിന്നെ നമ്മളെ കയ്യിലെ പൈസിം പോവും അതൊക്കെ ഒഴിവാക്കാനും പറ അപ്പൊ പിന്നെ ആകെ പ്രശ്നാവും നമ്മൾ ചെയ്ത പൈ പക്ഷെ പോയി കിട്ടും അങ്ങനെ ഉണ്ടാവും അതാണ് ഈ വനിയാളായിട്ടുള്ള പ്രശ്നം ഇക്കാണെങ്കിൽ വണ്ടി മോഡിഫൈയ്ത വണ്ടി യളാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനേ അങ്ങനൊക്കെ പറയണത്
അതെ അത് ശരിയാണ് അ അങ്ങനത്തെ എനിക്കുംഷ്ടാണ് പക്ഷെ ഞാന് ആഹ് നിങ്ങള് പറഞ്ഞ മാരിത്തന്നെ ഞാൻ യൂട്യൂബില് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തവരൊക്കെ പോലീസ്മാര് പിടിച്ചുണ് പക്ഷെ അതൊരു റിസ്ക് ആണല്ലേ നമുക്ക് ഇഷ്ടമുള്ള മാരിയാവുമ്പോ ഒരു രസാ അതല്ല അല്ലേ അതൊക്കെ വണ്ടിമ്മ ഒരു ഭംഗി കൂട്ടുന്ന സാനണതൊക്കെ അല്ലെ
ആഹ് ഭംഗി കൂട്ടുന്ന സാനം തന്നെയാണ്. പിന്നെ ന്നമ്മൾക്ക് ഇഷ്ട്ടള്ള രീതിയിലാക്കാം പിന്നെ വണ്ടി ഏഹ് തീ പാർണതും അങ്ങനെ കൊറെ സൗണ്ട് ഇണ്ടാക്ക്ണതും പ്രശ്നാണ്. ഏഹ് ഞമ്മക്ക്ന്നല്ല ന്നാട്ട്കാർക്കൊക്കെ പ്രശ്നാണ് കാര്ണം ഈ വണ്ടിന്റെ സൗണ്ട് ഇങ്ങനെ കേക്കല്ലേ അപ്പൊ ഈച രാത്രി ആക്കാരം പലോരും ഇങ്ങൻത്തെ വണ്ടിയൊക്കെ ഇട്ക്ക. രാത്രി ട്രിപ്പ് ഡ്രിപ്പ്ക്കെപോവാൻ ഇങ്ങൻത്തെ വണ്ടിമ്മെ പോകാനൊക്കരം ഏറ്റവും കൂടുതൽ ആഗ്രഹം. അങ്ങനെ പാലോരും ഇണ്ടാവോലോ?
അതെ അത് ന്നിങ്ങൾ പറഞ്ഞത് ശെരിയാണ്. ലെ ട്രിപ്പൊക്കെ പോകുമ്പോ അങ്ങനത്തീണ്ടൊക്കെ പോയാല് നല്ലെ രെസാണ് ഇതേമാരി ഞാന് ഈ റീലിലൊക്കെ കാണുമ്പോതന്നെ ന്നമുക്കീ വണ്ടികളോടൊക്കെയ് ഒരിഷ്ട്ടം തോന്നും കാര്ണം ഏഹ് എല്ലാ വണ്ടികൾ കാറ് ബി എം ഡബ്ല്യു ഒക്കെ കാണുമ്പോ ന്നമുക്കൊരു പൂതിയാണ് ലെ?
ആഹ് ഞാനും ഇങ്ങനെ റീലൊക്കെ കണ്ട് തെന്നെണ് എനിക്ക് ഇതാ ഇഷ്ട്ടായത് പിന്നെ ഞാൻ അങ്ങനെ കാർമ്മെകൂടി ഏഹ് പിന്നെ ഞാൻ അയ്ന്റെ ഡീറ്റെയിൽസൊക്കെ പഠിച്ചെടുത്തു നമ്മളെ ചാറ്റ്പ്പിന്റെ എട്തും ഗൂഗിളിന്റെ എട് തൊക്കെ ചോയ്ച്ച് ജെമിനിന്റെ എട്ത്തൊക്കെ ചോയ്ച്ച് അയിന്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞെടുത്താണ് ഞാൻ ഈ വണ്ടി എട്ത്തത്. ഈ വണ്ടീ ഇതിനെ തോട്ടിൽ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയായിട്ടും എത്രേ ആൾക്കാരാണെലും ഒരു മിനിമം ഏഹ് ആഹ് മടീലൊക്കെ ഇര്ന്ന് അങ്ങനെ പോവാണെങ്കി പത്ത് ആള്ക്കേറ്റെ പോവ അത്രയ്ക്കും വല്ല്യാ വണ് ണ്ടിയാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണ് വെച്ചാല് റൈറ്റ് വെരും. നല്ലെ റൈറ്റ് വെര്ണ്ഇണ്ട് പക്ഷെ സ്റ്റാൻഡേർഡ് വണ്ടിയാണേനും ഞാനീ ഈ വണ്ടിമ്മേ ചെറിയെമോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അയ്ന്റെ ഏ കളെർ വൈറ്റെര്ന്നു ഞാനത് മാറ്റിയിട്ട് ബ്ലാക്കാക്കി പിന്നെ ട്ടയെർ ഒര് ആ ടയർ ആൾറെഡി അയ്ന്റെ വെലുതായിരിക്കും പിന്നെ ഞാന് ഒന്നുകൂടിമാറ്റി കൊർച്ചും കൂടി വെല്ലിയൊരു ടയെർ വെച്ചു അയിന്റെ വീല് മാറ്റി വീല് അർഞ്ഞാല് അത് മാറ്റി പിന്നെ എസ് എക്സ് പോസ്റ്റ് മാറ്റി ഏ സൈലെൻസെർ അത് മാറ്റി അങ്ങനെ ഞാന്
അത്യാവശ്യത്തിനൊക്കെ ഒരു മോഡിഫൈ ചെയ്തു ഇന്നാ കണ്ടാലങ്ങനെ മോഡിഫൈയാണ് തോന്നുല്ല. ഇന്നാ ചെറിയെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് ഉള്ളൊക്കെ നല്ലോം മൂഡിഫൈ ഒക്കെ ആക്കിട്ട് ഏഹ് വെച്ച്ക്ക്ണ്.
അതെ അപ്പൊ അടിപൊളി വണ്ടി ആരിക്കും എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണംന്നുണ്ട്. എന്നിട്ട് വാണം കല്യാണം ഒര് കലക്ക് കൽക്കാന് അപ്പൊക ണ്ടാവോലോ അപ്പൊ പിന്നെ പേടിക്കണ്ട രണ്ട് വണ്ടി ന്നല്ലെ ബ്രാൻഡെഡ് സാനാവോണ്ടേ ഞാൻ വാങ്ങണംന്ന് കരുതിരിക്ക്ണ് അയ്നില്ല പൈസ സെറ്റ് റ്റാക്ക്ണ് ണ്ട് അ കല്ല്യാണം ആവുമ്പത്തിന്ന് വാങ്ങണംന്ന് കെര്തി. തി എന്തായാലും നിന്റെ വണ്ടിയൊക്കെ ഇണ്ടാവോലോ അപ്പൊ തന്നെ ന്നമുക്ക് വീഡിയോ എടുക്കാനേ അമ്മാരി റെയ് റ്റ്ല്ലെ വണ്ടി ഒക്കെണ്ടാവുമ്പോ ന്നമുക്കൊരു സ്റ്റാൻഡേഡ് ലുക്ക് തോന്നിപ്പിക്കും.
ആഹ് തോന്നിപ്പിക്കും
അതെ
പിന്നെ ഈ വണ്ടീ ടൊയോട്ടോ കമ്പനിയാണ് ടൊയോട്ടോ കമ്പനിഅർഞ്ഞാല് കാറുകളുടെ ലോകം അവള് അവള് അവരുണ്ടാക്കുന്നൊരു കാറ് ഹ് മെച്ചപ്പെട്ടതാണ് അത് അതൊക്കെ നോക്കിട്ട് തന്നെയാണ്ഈ ഞവണ്ടി വാങ്ങുന്നത്. പിന്നെല്ലെത് ഞമ്മക്കീ ഹോണ്ടെണ് ഹോണ്ട വെല്ല്യ കമ്പനിനൊന്നും പറയാൻ പറ്റൂല. ഏ വെല്ല്യ കമ്പനിപർഞ്ഞാ ആ വിന്റേജ് വണ്ടികളൊക്കെ ഹോണ്ടക്കാണ് അമ്മക്ക് ലഭിക്ക ക പിന്നെ അംബാസിറ്ററാ അംബാസിറ്റെർന്ന് പർഞ്ഞല് അതൊക്കെണ് മോഡിഫൈ ചെയ്യ്ത് എടുത്താണ്ടല്ലോ ഒന്നും പറയാൻ പറ ട്ടില അങ്ങനത്തെ പല വണ്ടികള ഇപ്പോഴും നമ്മുടെ നാട്ടിലൂടെ ഉണ്ട്
അതെ അത് കണ്ട തന്നെ നമുക്കൊരു വണ്ടി പ്രേമികൾക്കരു താല്പര്യം തോന്നുന്നില്ലേ ഒരു വണ്ടിെടുക്കാൻ എന്തായാലും നമുക്ക് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഏ ആൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു വണ്ടിനോട് താല്പര്യം ഇണ്ടാവൂല്ലേ
ആഹ് ഉണ്ട് ഞങ്ങലും ഇതേപോലെ തന്നെ ഞങ്ങൾ ചെറുപ്പ ഇപ്പത്തില് വല്യ ഇത്രം ഇത്ര ത് ഇല്ല എന്നാലും ഞക്ക് അപ്പ അധികം അറിയില്ലല്ലോ അപ്പൊ പിന്നെ ഞങ്ങള് വണ്ടികള കണ്ട ഓ ഈ വണ്ടിയോക്കെടാ അങ്ങനൊക്കെ ഓരോന്ന ഇങ്ങനെ പറ ചെറുക്ക മരപ്പൊക്കെ ഇങ്ങനെ പോകുവൊക്കെ ചെയ്യുമ്പോ ഞങ്ങൾ ഏതായാലും ചിലപ്പോ ഞങ്ങങ്ങള് സ്കൂട്ടിൽ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഇന്റെ കാക്കൂനോട് ഓലടത്തൊക്കെ പറയും കാക്കൂന് ഇതിനോട് ഐട്യക്കെ ഉണ്ട് പക്ഷെ ഇച്ച കാക്കണ്ട് എത്രട്ട് ഐഡിയ എല്ലെലും അറിയാ ഓ നല്ല അറിയില്ലെങ്കിലും അത്യാവശ്യത്തിന അറിഞ്ഞാ കൊറച്ചൊക്കെ അറിയാ
ആഹ് ഇത്രൊക്കെ അറിയില്ലേ എനിക് ഒന്നും അറിഞ്ഞിന്നില്ല എനിക്ക് ഉറപ്പായിരുന്നു നിനക് ക്കെ അറിയു കാരണം നിന്റെ റിലും എന്റെ ലൈക്കൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ആര് ലൈക്ക് അടിച്ചിട്ടിലേലും നീ ഈ വണ്ടിയുടെ ഇതിനൊക്കെ ലൈക്ക് അടിച്ചു പിന്നെ ഞാൻ ഒരു ദിവസം ഇന്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോണ്ട് നിനക്ക് എന്താ ഒരു വണ്ടി എടുത്ത അപ്പൊ എനിക്ക് മനസ്സിലായി എനക്ക് വണ്ടീെ കുറിച്ച് നല്ല അറിയുന്ന് പ്പനിക്ക് ആ ഇതായി ഒരാളോട് ചോദിക്കാതെ എടുക്കണ്ടല്ലോ സാധനംന്ന് കരുതിട്ടേ
ആഹ് പിന്നെ ഞാന് എന്റെ ചെറുപ്പത്തോട ഡ്രീം ആരുന്നു ഈ ഒരു ടൊയോട്ടോർന്ന് പറഞ്ഞാൽ വല്യൊരു കമ്പനിയ ആണല്ലോ അപ്പൊ ഞാനാ വണ്ടി ആ ഇതിന്റെ ഒരു വണ്ടി എടുക്കണംന്നായിരുന്നു പിന്നെയണ കുറച്ചൊക്കെ വലുതായി വന്നപ്പോഴൊക്കെ എനിക്ക് ആ രണ്ടായി ത്തിപതിനൊന്ന് മോഡൽഉണ്ട്ന്ന് മനസ്സിലായത് ഏഹ് അപ്പൊ ഞാൻ അയിന് ഇങ്ങനെ പൈസ ഒരു കൂട്ടയിനു അങ്ങനെ ആക്കിട്ടും അങ്ങനെ പൈസ എനക്കായി ഞാ എടുത്തത് സെക്കൻഡ് എടുക്കാ സെക്കൻഡ് എടുക്കാണെങ്ക ഇത്രങ്ങട്ടട്രയറ്റ് വരൂല ആ ഒരു രണ്ട് പത്ത് ലക്ഷത്തിന്റെള്ളില് ഒതുങ്ങും പക്ഷെ അപ്പൊ നമുക്ക് വണ്ടി പറിഞ്ഞാ നമ്മുക്ക് പസ്റ്റ്സ്വന്തയിട്ട് എടുക്കണ്ടേ
അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഇപ്പ, എനിക്കൊക്കെ മനസ്സിലായി. അപ്പൊ, ഇനി ഞാന് എന്താ, പിന്നീട് വിളിക്കണ്ട്. ഇതിനെ കുറിച്ച് ചോദിക്കാന് ട്ടോ?
ആഹ്, ഓക്കെ, ഓക്കെ എന്നാൽ ശരി ഓക്കെ.